ഉം ന്താ പാട് സുഖഞ്ഞല്ലേ
അല്ല അ സുഖല്ല ദുഃഖ
ഉ പിന്നെ എന്തൊക്കെ?
നല്ല വിശേഷം ഉം ചോറ്ഴിച്ചോ?
ഇല്ല ജോതിച്ചില്ല ദൂറ അവുന്നെള്ളു ശ കുട്ടിയള് സ്കൂക്ക് പോയില്ലേ
ഉം കുട്ടികളക്കാ സ്കൂക്ക് പോയി
ആ പിന്നെ എന്തൊക്കെ?
പിന്നെന്താ ചോറ്ന്നോ?
ഇല്ല കഴിക്കണം ചോറായില്ലേ?
ചോറൊക്കായിപ്പ വേറെ ചോറ് തിന്ന
ആ
ആ
ഉം എന്തൊക്കെ?
കുട്ടിയള് പോയോ?
ആ കുട്ടിളൊക്കെ പോയി.
ഉം
കൂട്ടികള് പോയില്ലേ?
ആ കുട്ടികള് പോയി പിന്നെ കറിണ്ടാക്കാണ്ട്
ഉം മളെ കറി ആയിട്ടില്ല കറി ആക്കണം മൂന്ന് കറമൂസേണ് കിട്ടിയത് മീന്ണ്ട്.
ഉം
ഉം മീൻണ്ടോ
അ മീന് ബക്കല
അ വടെ അഞ്ചുസ്തം മത്തിയെ
ആ പിന്നെന്തൊക്കെ
ന്നെന്തെയ്ക്കേ സുഖം
ആ അലിയൻ പോയ്ണോ?
ഉം
അ പിന്നെന്താ കളി
പിന്നെെന്താ പാട് അങ്ങനെ പോകന്നു സുഖം.
ഇമ്മാക്ക് വിളിച്ചിന്നോ
ഉം വിളിച്ചിനി
മമ്മപ്പിൻക്ക് ന്തോ ഫോണെ ന്തോ സ്പീക്കര് പോയിണ് ർഞ്ഞു
ഏ ഏത് നോ
ആ മറ്റേ തച്ച്
ഏർക്കറിയാം
ഉം അപ്പം അയിന്ന ട് വിൾ മുണ്ട്ണില്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങട്ട് അടിച്ചു നോക്കി അപ്പളും മുണ്ട്ണില്ല പിന്നെ ഞാൻ മറ്റേ ഫോൺ കടിച്ചപ്പോ പറഞ്ഞു
ആ
ഉ ആ എന്താ സ്പീക്കർ പോയിണ് പറ ഞ്ഞ്
ഏ
ഉം പിന്നെ എന്ത കാണിച്ചു നോക്കണം റിണ്ട്
ങ് പിന്നെ ഉച്ചക്കക്ക് മീനെന്താ പൊരിക്കാ
ആ പോരിച്ചണം തേങ്ങ അരച്ചെക്കണം
ഇവിടെ വത്തല് അല്ല അറൂസല വെള്ളരി തൈര് പാർന്ന്
നിങ്ങക്ക് കർമൂസ തേങ്ങ അരച് വെക്കാണ് ഇവിടെ പുളിയൊക്ക പാർന്നിട്ട്
ഏ ഉപ്പേരിയോ?
അതൊന്നുംല്ല ഉപ്പേരി ഒന്നുംല്ല
അതെന്താ ഉപ്പേരി ഇണ്ടാകെല്ലാ
അത് എപ്പോളും ഒന്നും ഉണ്ടാക്കലില്ല എന്തെങ്കിലുണ്ടാക്കും
ഉം
പിന്നന്തോക്കെ ഏ ഇല്ല ഇല്ല കൊണ്ടോന്നീല്ല ഉപ്പേരി പിന്നെ അങ്ങനെങ്ങട്ട് ഉണ്ടാക്കലില്ല ഉണ്ടെങ്കിൽ ഉണ്ടാക്കുള്ളൂ
ആ
ഉ ചെറിയോൾ അംഗൻവാടി പോയോ
മ്
ഉ ഇന്നോട് ചാക്കണ്ടോ ചോയിച്ചീനി
ആര്
ആ ചെറിയ ആള്
ഹേ
ഉം ചക്ക വാണം ചക്ക കൊണ്ട്ന്ന് തരോന്ന് ഒക്കെ
ഉം ചക്കായ ഉം ഉം ചക്കായ മതി
ഉ ഉമ്മ ഫ്രിഡ്ജിലറ്റ വച്ചീനി പറഞ്ഞ് അത് ഇടുത്ത് തിന്ന് പറഞ്ഞ്
ഉം ഇൻക് അറീല
ആ
ചീര പറങ്കി മുളക് അരിഞ്ഞ് കടിച്ച് ഉണ്ടായിനിട്ടെ മൂക്ക്ലൊക്കെ ആയി ഉ തലല്ല വേദന ഇണ്ട്
ആ പിന്നെന്തൊക്കെപാട്
പിന്നെ എന്താ അങ്ങന പോന്നു
ഓള് വിളിച്ചീനോ
ഉം
ഓള് വിളിചീനോ
ഇല്ല
ഏയ് ഇനിക്ക് ആ മോഹറം പത്തിന്റെ അന്ന് വിളിച്ച്
ഉം
ആ അല്ലാതും ഒന്നുംപറഞ്ഞിട്ട് ഒന്നുല്ല ഹം നിന്നോട് ചോയ്ച് തെരക്ക് അതാണെങ്കിലോ ബാങ്ക് കൊടുക്കാ നേരത്താണ് വിളിച്ചത്
എത്തിനെ വിളിച്ചേ
വർത്താനം അറിയാനാണ്ന്ന്
ഉം ഔ
ഓ ഇന്നവിട പറഞ്ഞു ഞങ്ങട്ട് വിളിച്ചിണ്ട പറഞ്ഞു
എന്തേ?
ഓൾ കുറച്ചങ്ങനെ കേട്ടിരുന്നു
ഉം
ഓള് പിന്നെ വർത്താനം ഒക്കെ പറഞ്ഞു ഫ്രീ ആവുമ്പോ നമ്മ അ തിരക്കാണ് വിളിച്ചാൽ അപ്പം കൊറച്ച് താണ് പറഞ്ഞു അപ്പൊ അത് ഓട്ടാടന അപ്പൊ മാവ് നോക്കുന്ന തിരക്കിലാണ്
ആ.
ഉ കഴിഞ്ഞട്ട് വിളിച്ച മതി ന്നാ ഫ്രീ ആവുമ്പോ വിളിചോ നീ
ഉം
ഏ
കുഞ്ഞിനോട് ഓൾടെ സ്വഭാവം പറഞ്ഞോന്ന്
ആ
ഒരുഴ
ഏ?
ഏ? ആ നീരു
ആ അല്ലാതെ നങ്ങ
ഉം
അതങ്ങോട്ട് മറച്ചെടുത്തതാ ഒരു രണ്ടു
ഏ?
അവളെ അങ്ങോട്ട് മയക്കി
ആ
അല്ലാതെ അങ്ങനെങ്ങട് വരൂലല്ലോ
ഞാൻ എന്നെ വിളിച്ചലുല്ലാ
ഞാനും അങ്ങോട്ട് വിളിക്കൽ ഇല്ല ഓള് ഇങ്ങോട്ട് വിളിച്ചതാ
ആ
ആ പിന്നെ വിളിച്ചിട്ടൂല്ല അന്ന് അവളെ വിളിച്ചതാ
ഉം ക്കത്ത ഉച്ചിർച്ച്
ആർക്കറിയാം എന്റെ ഉമ്മാനോട് പറഞ്ഞു കുറ്റി എടുത്ത ദിവസം പറയാന്ന് പറഞ്ഞു എന്നു പറഞ്ഞു ഓൻ
ഉം സ്ഥലം അളക്കാനും സ്വർണം വേണമെന്ന്
അത് വന്നങ്ങണ്ട് ചോയിച്ചു എന്ന് ജോലി കിട്ടിയ വേണെന്ന് പറ പറഞ്ഞു
ആ ഒന്റെ അടുത്ത് എത്തുല്ലാന്നു പറഞ്ഞു
ഏ
എത്തൂല്ല പറഞ്ഞയാണ്
ആ ആ ഓ മ്മാ അവിടുന്ന് വന്നപ്പോ കെട്ടിയത് തരാൻ പറഞ്ഞു
ഉം
അപ്പം ഉമ്മ പറഞ്ഞു സ്വർണ്ണം ഇവിടെയില്ല എല്ലാം ലോക്കറിൽ ആണെന്ന്
ഉം
അത് ഓല് ഇങ്ങോട്ട് എടുത്ത് തരട്ടെ ന്ന് ന്നിട്ട് ഇത് ടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ
ഏ
അല്ലാതെ എടുത്തു കൊടുക്കില്ല
ഉം
ഉം അതഅതല്ലാതെ എടുതൊടുത്താല് ശരിയാവൂല്ലന്ന് പിന്നെ ത് ഇങ്ങട്ട് കിട്ടലുണ്ടാവില്ല
ഉം ഉം ഉം ബപ്പച്ചിന്റെ ആണ്ടിന് പോണില്ലേ ഇമ്മാന്റെ ആണ്ടിനു പോണില്ലേ
ആ വിചാരിച്ചക്കണ്ട്
ഉം ഇജ് പെരിക്കല്ലേ
ആ ആ ന്ന് പറഞ്ഞേന്
ഉം വേ ഓരോ വിവ വ